ഓക്കേ. ഹലോ
ആഹ് അസ്സലാമുലൈക്കും
വലൈകുമുസ്സലാം കേൾക്കുന്നില്ലേ എന്താ നല്ല വിശേഷം കുട്ട്യേള് അതാ ചോറ് കഴിക്കണു ഞാൻ ഇവിടെ ഡ്രസ്സ് ഒക്കെ ഒതുക്കി വെക്കാണ്. ന്നട്ട് എന്താ കുട്ടികളൊക്കെ ചോറൊക്കെ കഴിച്ചോ.
ഇല്ല. എല്ലം ഫോണും ഓരോ ഫോണും ഓരോ ആ സൗണ്ട് കൊറക്കെ ഇന്റെ ഫോണിന് കംപ്ലയിന്റേനി ഫോൺ ആ ഇങ്ങണ്ട് വിളിച്ചിട്ടും കിട്ടണില്ല അങ്ങട്ണ്ട് വിളിച്ചി ട്ടും കിട്ടണില്ല. ഇപ്പൊ ഞാൻ എന്തെ അച്ഛന്റെ ഫോൺ വാങ്ങികാണ്ട് ഞാൻ ഇന്റെ സിം അതില്ക്ക് ഇട്ട് കാണ്ട് അയ്ല് ആപ്പ് ഡൗൺലോഡ് ചെയ്ത്.
ശരിയാക്കാറില്ല മം മം അപ്പൊ എന്തെങ്കിലും അല്ലേ ഇത് കാരണായിട്ടേ ഇതായരാക്കര എന്തേലും ഉം വേറെ ന്നട്ട് എന്തൊക്കെ? പക്ഷെ എന്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു.
ആഹ് കൊഴപ്പൊന്നുല്ല അങ്ങള് അങ്ങനെ അല്ല ഇമ്മീം ഇപ്പിം ഒക്കെ ഇണ്ട
ആ ഇവിടെ ഇമ്മണ്ടേ ഇമ്മ ഉണ്ട്. ഉപ്പ മരണപ്പെട്ടു മരണപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളു തോനെ ഒന്നും ആയിട്ടില്ല. ഇമ്മണ്ട് വീട്ടില് രണ്ട് മക്കള്ണ്ട് പഠിക്കണ കുട്ട്യേളാണ്.
ആഹാ
ന്ന്ട്ട് വേറെ അവിടെ ഇന്ന് മഴ ഒന്നുംണ്ടായിട്ടില്ലല്ലോ.
ഇല്ല്യ ഇന്ന് മഴ ഒന്നും ഉണ്ടായിട്ടില്ല അയന്നെ ഇപ്പൊ എല്ലാവർക്കും വിളിച്ചത് പറയാണ് നിന്ന് മഴ ഇല്ലാതെ തോണ്ണു എല്ലാർക്കും ഡ്രെസ്സ്പ്പോ ആഹ്
ഒക്കെ ഒരുപാട് ഒണങ്ങി. അതുകൊണ്ട് അതൊക്കെ മടക്കി ഒതുക്കി വെക്കാണ്.
അതന്നെ എല്ലാർക്കും ഇന്നും പറയാനുള്ളത്.
അടുപ്പിലൊക്കെയാണോ ചോറ് വെക്കല്
ആഹ് ഞാൻ ചോറ് മാത്രം അടുപ്പിലാ വെക്ക ചിലത് എവ്ട്ക്ക്ങ്ങനെ പോവാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും റൈസ് കുക്ക ണ്ടാവും തെ
ഞാൻ തീ പൂട്ടികഴിഞ്ഞാൽ രാവിലെ അപ്പൊക്കെ ചുടാൻ വേണ്ടി തീ പൂട്ടി കഴിഞ്ഞാൽ ഞാൻ എല്ലാം അടുപ്പത്ത് വെക്കും ചോറും കറിയും പൊരി മീനൊക്കെ ഞാൻ അടുപ്പത്ത് വെ
ഇല്ല മടിച്ച് നിന്നാ എന്നാ പിന്നെ അന്ന എന്ത് ചെയ്യും ചോറും കറിയൊക്കെ ഒക്കെ പിന്നെ റൈസ് കുക്കറിലും കുക്കറിലും ഒക്കായിട്ട് അങ്ങനെ പോ. പിന്നെ എവ്ട്ക്കേലും പോവാൻ ഇണ്ട്ന്ന് ഇണ്ടെങ്കി പിന്നെ അന്ന് അടു അട്പ്പത്തക്ക് പോവുണെന്നെല്ല ട്ടോ. അടുപ്പ് പൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ട്ടാണ് എല്ലാതു അട്പത്ത് ചെയ്യുന്നത്. ഇന്റെ പണി വേഗം ഒരുങ്ങും അടുപ്പത്ത് കാരണം ഒന്ന് വാങ്ങിച്ച് ഒന്ന് വാങ്ങിച്ച് നമ്മൾ വേം വേം വെക്കല്ലേ.
ആഹ് തീ പിടിച്ച് കിട്ടിയാ എളുപ്പണ്ട് ചെല ഈ മഴ ആവുമ്പോ വേണ്ട പിടിച്ച കിട്ട
ആ ഇന്ക്ക് അങ്ങനത്തെ വല്യരു അതൊന്നുല്ല്യ എനിക്കിഷ്ടാണ് അടു പൊതുവെ ന്ക് റൈസ് കുക്കറിൽ വെക്കണ ചോറ് ന്ക്ക് വെല്ലതെ ഇഷ്ട്ടല്ല.
ഏഹ് അതന്നെ ആഹ് ചിലോലൊക്കെ പറയലുണ്ട്. പക്ഷെ എനിക്ക് അതിന് വലിയ കൊഴപ്പപൊന്നും തോന്നിയിട്ടില്ലെ.
എനക്ക് ആദ്യം തീരെ ഇഷ്ടം ണ്ടായിരുന്നില്ല ഇപ്പ പിന്നെ കുറെക്കെ ശരിയായി എന്നാലും ഞാനെന്തതു ചെയില്ല അടുപ്പിച്ച് നോക്കൂ എന്തേലും ട്ടിന് പോവാനോ കാര്യങ്ങളോ ചെൽപ്പോ നമുക്ക് കുറെ ചോ എന്തെൽ പരിപാടി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ
ആഹ് ഈ റേഷനരി റേഷന്റെ ഒക്കെ ആവുമ്പോ വേ വരി രണ്ട് മിനുട്ട് കൊണ്ട് ആയി കിട്ടും ട്ടുവല്ലൊ അപ്പൊ പിന്നെ
പെട്ടെന്നാവും. പക്ഷെ അത് ഇന്ക്ക് പെട്ടെന്നാവും എന്ന് അറിയാ റൈസ് കുക്കറിൽ റേഷൻ പിടിയെത്തെ അരിയൊക്കെ മറ്റേതും തന്നെ നമ്മള് എന്ത് ചെയ്യ മതി എർക്കിയച്ങ്ങാണ്ട് നമക്ക് നമ്മളെ പണിയെടുക്കാൻ പോവാ. പിന്നെ ആക്കം പോലെ വന്ന്ങ്ങാട്ട് നോക്കിയ നോക്കണ്ട ആവശ്യ മറ്റേത് അടുപ്പത്താന്ന്ണ്ടെങ്കില് അടുപ്പ് കെട്ടോ തീ കത്ത്ണ്‌ണ്ടോ എട ക്കെടക്ക് വന്നോക്കണം. ചെൽപ്പോ നമ്മളെ പിന്നാലെ പോരും അടുപ്പത്തിച്ചു പോയാല് അ തീയ്
ആ വേറെന്തെങ്കിലും പണിക്കൊക്കെ നിക്കണെങ്കിൽ പിന്നാ റൈസ് കുക്കറിലാണ്ട് ഇട്ട്കാണ്ട് പോയാതി. പിന്നെ ഞമ്മള പണിഞ്ഞിട്ട് ഓക്യാമത്യല്ലൊ
അല്ല എവിടക്കും പോവാനൊന്നുല്ല, വീട്ടിലെന്നേണ്ന്ന്ണ്ടെങ്കിൽ പിന്നെ ഞാനെന്തെയ്യും അല്ലാതെ അടുപ്പതന്നെ ചെയ്യും. രാവിലെ അപ്പം ചൂടാനൊക് ക്കെ തീ പൂട്ടി കയ്ഞ്ഞാല് താക്കും അപ്പോളളുട്ടൊ. അല്ലാതെ പുട്ട് നൈസ് പുട്ട് ആ വകക്കെന്ത്യ്യും കര്ൻ്റ്ട്പ്പ്മേ ഗ്യാസ് മേക്കായിട്ട് വെക്കും. ഞാൻ ദോശ ചുടും ആ കൊർച്ചന്നെ, വട്യും ങ്ങൻന്നെ കൊർച്ച് മതി. ന്നാലും ഞാനെഎന്തെയ്യും. അട്പ്പത്ത് വെക്കും.
ഉം... പിന്നെന്തൊക്കെ?
വേറെന്താ നല്ല വർത്താനം. എന്തൊക്ക ജാ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല. കുട്ടികള് താവടെ ചോറ്ന്ന്ണ്
ഉം ഏ ങ്ങളെ ഹസ്ബൻഡ് നാട്ടിലാ
അല്ലേ.. നാട്ടിലല്ല അവര് പൊർത്താണ്
ഏ
ഓല് പൊർത്ത് പണിക്കോയതാണ്. ഒന്നര വർഷായി പോയിട്ട്.. ഏതാണേലൊക്കെ വരാനായി
ഏ...
ന്നിട്ടെന്താ ചോറിനന്താ കറിയൊക്കെ
ചോർന് ന്ന് ചിക്കൻ കറ്യേനി
ബടെ ചിക്കൻ കറി അല്ലാതെ ഇഷ്ടല്ല ചോർന്
ഏ...
ചോർന് ചിക്കൻ കറി ണ്ടെങ്കി നല്ല നെയ്ച്ചോറോ അങ്ങനെന്തേലുഒക്കെ വാണം അല്ലാതെ എന്താണ് ങ്ങനെ ചിക്കനും ചോറും ഇഷ്ട അല്ലാന്നെങ്കി പിന്നെ വര്റ്റ്വ ചിക്കൻ വര്റ്റെക്ക പൊര്ച്ച്വ ന്നട്ടന്തേലും താളിച്ചതൊക്കെ
വടെ ചിക്കൻ കറിയെച്ച്ച്ച്ട്ട് കഷ്ണം കൂട്ടല്ല്ല്ല. കഷ്ണക്കെ ഞാൻ തന്ന കൂട്ടണ്ടേരും. ഹ്ഹ്ഹ്
ആ
ലാ വള്ളം പാർന്ന്കാണ്ട്
ചിക്കൻ കറി തീക്ക് രസല്ല റിം. ആ ചിക്കൻ കറി എന്തെയ്യണം വല്ല ചായക്കടി ക്കൊക്കെ പറ്റുള്ളൂ അറിം
ഉം.
പിന്നപ്പോ ഞ ഞങ്ങള് മൂ നാലാളൊറ്റൊക്കെല്ലൊള്ളൂ. പിന്നെ ഓലെപ്പ ന്നാ പ്പം പിന്നെ ഒന്നായിട്ടിട്ക്കാനൊന്നും പറ്റ് റ്റൂലല്ലോ. പിന്നെ നേരത്തിന് നേരത്തിന് വേറെ ഫുഡാണ്ടെര്യും അയ്ന്
അങ്ങനെക്കണ്ടൊ. വടെ അങ്ങനൊന്നുല്ല. ബടെ ഒറ്റ നേരം. മ്മളെന്താണൊ വെ ക്ക്ണത്ച്ച അത് തിന്നും. പിന്നെ രാത്രി ഏറ്റും ഇഷ്ടം നല്ല ചപ്പാത്യൊക്കെതന്നേണ്
ഉം... ഓല്ണ്ടായാൽ രാത്രി ചപ്പാത്യൊക്കെ ണ്ടാക്കും
അവിടെ അങ്ങനെന്നുഅല്ല. വടെ ഞ്ഞി ഞമ്മൾ എന്താണോ കൊട്ക്ക്ണത്, ക്ക്ണത് തിന്നും. ഇന്നത് വാണംന്നൊന്നുല്ല
ഏ ന്നാലും ഓലുണ്ടാവുമ്പോൾ പിന്നെ നമ്മക്ക് ഇരട്ടി പണിയാക്കാരം.
ആഹ് ഇവടെ അങ്ങനെയൊന്നുല്ല എന്താണ് ഉച്ചക്ക് നമ്മള് വെച്ചത് അതെട്ക്കണം ഞാ ചിക്കൻ കറി ഒന്ന് ചോർക് ക്കുപാരൂലാട്ടോ
ഏ
ക്കനഅല്ലെങ്കിൽ നമ്മളെന്ത്യ്യണം, വരറ്റി വെക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തെയ്യണം നമ്മൾ പൊര്ച്ചണം. ന്നട്ട് പിന്നെയ്ക്ക് ആ ഗ്രേവി മതി ചോറിന്. അല്ലാത വേറെ കറിയായിട്ടൊന്നും വാണ്ട. പൊരിച്ചാണെ വല്ല കുംബ്ലങ്ങ കറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ
ആ വിടെ ഗ്രേവി ഒക്കെണ്ടാക്കിയാ പറ്റ ന്നെല്ല വടെ പൊര്ച്ചാ പിന്നിം തിന്നും
അവിടെ ഗ്രേവി ഒക്കെ ഇണ്ടാക്ക, അതൊക്കെ പറ്റും. അവിടെ ചിക്ക് ചിക്കൻ കറി പറ്റും നമ്മൾ അപ്പത്തക്ക്, ചപ്പാത്തിക്ക്, പുട്ട്ക്ക് അങ്ങനെ നമ്മളോ ചായക്കടി ഒക്കെണ്ടല്ലോ അയ്ക്കാണ് അല്ലെങ്കിൽ പിന്നെ ഓല് പറയും ചോറ് തേങ്ങാ ചോറൊക്കെ വേണന്ന് പറയും ഇനി ഒന്നും വേണ്ട പ പച്ചേരിറ്റ് നെയ്ച്ചോറാക്കി വെച്ചൊട്ത്താലും മതി നമ്മള് ബിരിയാണി അരിന്നെ വേണന്നൊന്നുല്ല.
ആഹ് എം പച്ചരി ഇട്ട് നെയ്ച്ചോറ് വെച്ചാൽ നന്നാവോ ഞാൻ ഇതുവരെ വെച്ച് നോക്കീട്ടില്ല ഓരോരുത്തർ പർഞ്ഞ് കേക്കാ
ഞാൻ എന്ത് ചെയ്യുന്നറിയോ നമ്മള് ഈ ചോറൊക്കെ രാത്രി കൊർച്ച് കൊറവാവോല്ലോ
ആഹ്
അപ്പ എന്തേനും അങ്ങനെ കാട്ടും ചിക്കൻ കറിയൊക്കെ ഇണ്ടെങ്കിൽ ചെൽപ്പോ കൂട്ടാനൊക്കെ കുറവാക വേറെകൂട്ടാനും ഇണ്ടാവൂല എന്താണ് ചോറും കുറവാ കാരം എന്തെയ്യുന്നു മുട്ട റോസ്റ്റ് ഉണ്ടാക്കും
ആഹ്
മുട്ട ഉള്ളിയും തക്കാളി വാട്ടീട്ട് മുട്ട പീങ്ങിയിട്ട് റോസ്റ്റ് ഉണ്ടാക്കൂ
ആഹ്
പിന്നെ പച്ചരീറ്റ എന്ത് ചെയ്യും ആഹ്
ഉം
ചെറിയ റൈസ് കുക്കറിൽ പച്ചരിയിട്ട് നെയ്ച്ചോറ് ണ്ടാക്കും
ഉം നമ്മളെ വേറെ എന്താ കേക്ക് ബേക്കിങ്ങ് അങ്ങനെ ന്തേ
ആഹ് അങ്ങൻത്തൊന്നുല്ല നങ്ങ് ഇൻക്ക് അങ്ങൻത്തെ ഇണ്ടാക്കാനൊന്നും അറീല്ല. ഞാൻ ഇണ്ടാക്കി നോക്കിട്ടും ഇല്ല. ഇപ്പോള്ങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടോക്കും.
ആഹ് ഞാൻ കാണേ ഉള്ളൂ ഉണ്ടാക്കി നോക്കാൻ ധൈര്യല്ല മ്
നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തെ ചായക്കടിയേ ഉണ്ടാ കൊള്ളൂ. അല്ലാതെ ഈ ആ വകയന്നും ഞാൻ എപ്പോഴും ആ ആവകയൊന്നും ഞാൻ എപ്പയുംവിചാരിച്ചുംഇണ്ടാക്കി നോക്കണം നോക്കണം എന്റെ അനിയത്തി ഇണ്ടാക്കും. കേൾക്കല്ലാതെ നമ്മള് വീട്ടിത്തെ ആവശ്യത്തിക്കനെ കുറച്ച് ഒക്കെ ഉണ്ടാക്കി നോക്കൂന്നല്ലാതെ നന്നാവലുണ്ട്. ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളും എല്ലാതുംണ്ട്
ആഹ് ഏ ഇൻക്കൊരു പേടിയാണെ
ആ നമ്മള് ക്യാഷ്നമ്മള് ഫുഡിങ് എന്തെലൊക്കെ നമ്മള് നമ്മളെ പൂതിക്ക് എന്തേലും വാങ്ങാനും. ഉം തിന്നാനൊക്കെ നമുക്ക് ഇണ്ടാക്കിക്കനെ എപടെ ഇണ്ടാക്ക്ണു ഈ എണ്ണക്കടികള് നമ്മൾ ഈ പഴംപൊരി അങ്ങനത്തെ എന്തെലൊക്കെ ഇണ്ടാക്കാന്നല്ലാതെ
ആഹ് അങ്ങനെ അപ്പ പിന്നെ ഈ നോബിനിങ്ങനെ ഇണ്ടാക്കി ഇണ്ടാക്കി നോമ്പിന് പിന്നെ അത് നിർബന്ധല്ലേ കുട്ടിയാൾക്ക്
എത്താ കൈക്ക് ഉണ്ണിയപ്പം നെയ്യപ്പം ഒന്നും പറ്റൂലല്ലോ.
ആഹ് ഉള്ളിവട അങ്ങനെ പക്കവട അങ്ങനൊക്കെ ആയിറ്റ് ഇങ്ങനെപോവും അങ്ങൻത്തെ ചെറിയ പൊരിക്കടികളൊക്കെണ്ടാക്കും വലിയതായിട്ടൊന്നും ഞാൻ ഇണ്ടാക്കലില്ല.
ആഹ് ഇതേന്നോയ്ച്ച എന്റെ അനിയത്തി ഇങ്ങനെ ഓരോരെ പലേ വിധത്തിലുണ്ടാക്കിഓക്കും.
ഉം ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ
പല വിധത്തിലും പിന്നെ നല്ല ബ്രെഡ സാൻവിച്ച് ഒക്കെ ഇണ്ടാക്കി നോക്കുട്ടോ.
ആഹ് അങ്ങനെയൊക്കെ അങ്ങനെ ടോയ്‌സര്‍ ഉണ്ടായ പിന്നെ എളുപ്പണ്ടല്ലോ, അത് പിന്നെ അങ്ങനൊക്കെ ഞാനുംണ്ടാക്കൽണ്ട്
ഉം അല്ലാതെ ഒരു പണിക്കും എന്താ ആരലും ഇണ്ടാക്കിയ തിന്നാ വയ്ക്കും കൊറെ
പിന്നെ ട്ട തയ്യൽ എന്തെങ്കിലും അറിയോ
തയ്യല് ഞാൻ പഠിക്കാൻ പോയിട്ടൊന്നുല്ല ഇന്നാലും അത്യാവശ്യം ചവിട്ടാനൊക്കെ അറിയാ അല്ല വെട്ടി അട്സാനൊന്നുംഅറീല്ല. നമ്മളെ ഡ്രസ്സൊക്കെന്ന് ഷെയ്പ്പാക്കാനോ
ഉം ന്നാലും അതാ അതെന്നെ വലിയ കിട്ടലല്ലേ
ആഹ് അതെങ്ങനെ അങ്ങനെ അറിയാം നമ്മളെ മാക്സി കാര്യങ്ങളൊക്കെ ഒന്ന് ഷപ്പാക്കാനെ എന്റെ പുതിയതൊന്ന് ഞാൻ ഷേ ഉപ്പാക്കൂലാട്ട അതൊക്കെ ഞാൻ പുറത്തൊക്ക് കൊടുക്കും പിന്നെ സാധാരണ വീട്ടില ഇടുന്നേക്കണ്ടല്ലോ
ആഹ
അതൊക്കെ ഞാന എന്ത് ചെയ്യും ഞാതന്നെ ഷേപ്പാക്കും
ഉം
നിങ്ങളെങ്ങനെ അടിക്കുവോ
ഞാനടിക്കും ഇകൊന്ന് പാറല്ല ഇങ്ങനെ എന്തെങ്കിലും ഇതായാല ഒരു മെഷീന് വാങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെണ്ട് ആ അണ്ട് ഇപ്പൊ യൂട്യൂബില ഓൺലൈനായിട്ടൊക്കെ ഒരേ ഇകസുകളൊക്കെ ഉണ്ടല്ലോ
ഉം ഞനിതങ്ങനെ അവലാന്റെ ആവശ്യത്തിനല്ല കീറിയതും പറത കടിച്ചാന് അല്ല പഠ സംഭവട്ടൊന്നല്ലട്ടോ നമ്മള എങ്ങനെ
നമ്മൾ നമ്മള ആവശ്യത്തിന്ണ്ട് കിട്ടിയാലോ
ചെരാ കണി കൊടുക്കണം അൻമ്പോറുപ്പിക
ആഹ് അൻപത് റുപ്പിക കൊടുക്കാണ് ഒരു
ആ അങ്ങനെയൊക്കെ
അത പിന്നെ ഇതാറെല്ല ഞമ്മക്ക്ങ്ങനെ ചോട്ടാൻ പഠിച്ചു വച്ചല് അതെങ്ങനെ ലാഭിച്ചടെ
അല്ലാതെ അടിച്ചാനൊന്നും അറിയില്ല പക്ഷെ നമ്മള് ശ്രമിച്ച ണ് അല്ലെങ്കിൽ അറിയൊക്കെ ചെയ്യും കാരണം അടിച്ചാന അറിയുന്ന ആൾക്കാരല്ലേ
ആഹ ശ്രമിച്ചാ കയ്യൊക്കെ ചെയ്യും ഇപ്പൊ പയ കാസുണ്ടല്ലോ
ആ ആ അത് നോക്കായിട്ടണേ
ആഹ
എൻ്റെ അനത്ത് ഇവിടേ മാതിരി ഇപ്പോ വോടും പഠസാൻ പറ്റുന്നില്ല ഇപ്പൊ ചുരിദാറൊക്കെ വെട്ടി അടിച്ചുക്കെ ചെയ്തുക്കുണു അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കീട്ട് അങ്ങനെ ചെയ്താ മതി അതൊ ശയില്ല ആ സമയം എന്ത ചെയ്യാ പറ വല്ല റീൽസും കണ്ടിരിക്കും
ഉ ആ നിങ്ങള് വേറെന്ത ഓൺലൈനായിട്ട് ജോലി എന്തും ചെയ്തില്ല
ഞാൻ ഇല്ല ഒന്നും ചെയ്തിരുന്നട്ടില്ലഞാന് അങ്ങനൊന്നുല്ല
എന്റെ ഓരോരുത്തർ ഇന ഓരോ സ്റ്റാറ്റസ് വെച്ചിട്ടും അങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യണണോ പിന്നെ അന ചോദിച്ച ഞാനും ഇതിൽ ആദ്യായിട്ടാണ് എങ്ങനെയന്നൊന്നും അറിയൻ പറ്റില്ല
അ ശരിട്ട എന്നാ ഒക്കെ
ആ ട്ടോ ടൈമായോ
ക്ഷെ ആ ശരി ശരിയാക്കെ എന്നാല്
ഒക്കെ വയസ കട്ടക്കണും